ഹലോ
ഓക്കെ. കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്.
ഓക്കെ. മഴയുണ്ടോ അവിടെ.
ഇല്ല. നല്ലൊരു മഴ നേരത്തെ പെയ്ത്. ഇപ്പതാ വെയില് തെറിച്ചൊണ്ടിരിക്കാ.
ഔടെ ങ്ങനെ?
ഇവിടെ മഴയില്ല. വെയിലാണ്. മഴ ണ്ടായിരുന്നു രാവിലെ. ഇപ്പൊ മഴയില്ല.
ആഹ് ഉച്ചവരെനല്ല മഴ ണ്ടായിരുന്നു. ഇപ്പൊ വെയില.
ആണോ.
ഫുഡോ ക്കെ കഴിച്ച.
ഇന്ന് രാവിലെ മഴ ണ്ടായിരുന്നു. ഏകദേശം ഒരു ഒമ്പത് മണിവരെ മഴ ണ്ടായിട്ടുള്ളു. പിന്നെ മഴ ണ്ടായിട്ടില്ല. ആഹ് ഇല്ലല്ല ഫുഡ് കഴിച്ചില്ല ഇങ്ങള് കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല
പണിയൊക്കെ കഴിഞ്ഞോ എന്ത അവസ്ഥ
ഇല്ല എല്ലാ ഇപ്പ പണിയൊക്കെ ബാക്കിൽ ക്കാണ്
എന്തോപറ്റി മഴയായപ്പോ മടിയായോ
എന്തോ ക്ഷീണം പോലെ ഇപ്പ അവിടെ കെടക്കയായിരുന്നു
ആണോ
ബി പി കൂടിയോന്നൊരു സംശയമുണ്ട്
തന്നെ ബി പി ഉള്ള ആളാണോ
ആഹ്
ഓഹ് പിന്നെ ഫുഡ് ഒക്കെ റെഡിയായോ
ഫുഡ് മുഴുവനായിട്ട് ഒന്നും റെഡിയായിട്ടില്ല ഇപ്പൊ മക്കളൊക്കെ സ്കൂളി പോയി ഹസ്ബന്റ് വർക്കിന് പോയി ആഹ് ഒറ്റക്കുള്ളൂ അപ്പൊ ഇനി വരുമ്പോഴേക്കും മതിയല്ലോ വെച്ചിട്ട്
ആഹ് ഓഹ് ലഞ്ച് ഒന്നും റെഡി ആക്കിട്ടുണ്ടാവൂലലെ
ഇല്ല
ഒറ്റക്കാകുമ്പോ പിന്നെ ഒരു മടി കൂടുതലായിരിക്കുവല്ലോ കാരണം എന്താ വെച്ചാല് നമ്മള് ഒറ്റക്കന്നല്ലേള്ളൂ നമുക്കിപ്പ കഴിച്ചില്ലെങ്കിലും
ആഹ്
അതെ അതെ
ചോറ് പിന്നെ രാവിലെ സ്കൂളിൽ കൊണ്ടുകാൻ വേണ്ടി വെച്ച് വെക്കുവെ
ആഹ് ആഹ്
അങ്ങന ആയിരുന്നു ബാക്കിപിന്നെ റെഡി ആക്കിട്ട് വേണം വൈകീട്ട് വരുമ്പോഴേകിനും
ഏഹ് പിന്നെ വേറെന്തൊക്കെയ വിശേഷങ്ങളൊക്കെ ബി പി കൂടാറുണ്ടോ പൊതുവേ
ആഹ് എടക്കൊക്കെ ഇണ്ടാവാറുണ്ട് ഗുളിക നിർത്താൻ വേണ്ടീറ്റെ ഇടക്ക് ഒന്ന് സ്റ്റക് ആക്കിട്ട് വെക്കും
ഓഹ് ആഹ് ഗുളിക കഴിക്കാറുണ്ടോ ബി പി ക്ക് ഓഹ് എത്രായി എത്ര വർഷവായി കുടിക്കാൻ തുടങ്ങിയിട്ട്
ആഹ് അഞ്ചാറു മാസമായി
ആണോ എന്നാ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതേ കാരണം ബി പി അഥവാ പെട്- ട്ടെന്ന് അടിച്ചു കയറിയിട്ടുണ്ടെങ്കിലേ സ്ട്രോക്കും കാര്യങ്ങളൊക് ക്കാകും അപ്പൊ പിന്നെ അത് അതിലും വലിയ ഡെയിഞ്ചർ ആകും
ഹസ്ബന്റ് പറയും ഞാൻ എന്നാല് ഈ ഗുളിയെങ്ങനെ കഴിച്ചോണ്ട്ത്ഈ ഗുളിയെ കഴിച്ചു ബി പിയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിച്ചാൽ പിന്നെ ഷുഗറിനുള്ള കുളിക കഴിക്കേണ്ടി വരുത്രേ
അതെങ്ങനേലും നോർ ആഹ്
അതൊക്കെ വെർതെയാണെ ഷുഗർ ഉണ്ടെങ്കിൽ തന്നെ ഷുഗറിന്റെ ഗുളിക കഴിക്കേണ്ടതുള്ളൂ ബി പിക്ക് ബി പി ടെ മരുന്ന് കഴിക്കണ്ടന്ന്റിഞ്ഞിട്ട് അതൊക്കെ വെറുതെ പറയാ ഇവിടെ എന്റുമ്മ ബി പിടെ ഗുളികകഴിക്കുന്ന ആളാണ് ഷെ മ്മെയ്ക്കങ്ങൻത്തെ പ്രശ്നൊന്നുല്ലാ
ഏഹ്
ഓഹ് ഏകെദേശാെര് രണ്ട് വർഷാെക്കായ്ട്ട് കഴിക്ക്ന്ന്ണ്ടാവും
ആഹ്
ഊം
വെയ്ക് ഡോസെല്ലേ ഗുളികള ഡോസെത്ര
അത് എൻക്കറീലാട്ടോ ഞാൻ നോക്കീട്ടില്ലാ
ആഹ് ആഹ് ഉം
കഴിക്ക്ന്ന്ണ്ട് പക്ഷെ അന്ന് കര്തീട്ട് വേ ഷുഗറോ കാര്യങ്ങളോ ഒന്നുല്ലാ പ്പാേ മിനിയാന്നും കൂടെ ഏഹ് ബോഡിയൊക്കെ ഫുള്ള് പെയ്നായത് കൊണ്ട് ഡോക്ടറെ കാണിച്ചീര്ന്നു അപ്പൊ പിന്നേ ഷുഗെറ് ടെസ് സ്റ്റെയ്ത് അപ്പഴും ഷുഗെറൊന്നുല്ലാ
ആഹ്
അത്ക്കെ ഓരോരുത്തരും നമ്മളെ ഇങ്ങെനെ പേടിപ്പിക്കാൻ ഓരോന്ന് പറയും അങ്ങെനേണ്ട് കൊറേ
അങ്ങെനേണ്ട്
അതെ
ഷെ ന്നാലും വീ പി പിന്നേം ഗുളികെങ്ങെനെ കഴ്ച്ചോണ്ടിരിക്കണ്ടല്ലോ വിചാരിക്കും
അതെ അത് ശരിയാണ് നല്ലതെല്ലാ എങ്കിലും പ്പോ ഇങ്ങെൻത്താെക്കെ സിറ്റുവേഷൻല് ബീ പ്പി ങ്ങെനെ ഓവറാവുന്ന ആള്കളാണ്ന്ന്ണ്ടെങ്കില് മ ര്ന്ന് കണ്ടിന്യൂ ആയ്ട്ട് കഴിക്ക്ന്നതാ നല്ലെത് ഇല്ലാന്ന്ണ്ടെങ്കി എപ്പഴാണ് ഇത് കൂട്തലാവാന്ന്പ്പം നമുക്ക് പറയാം പറ്റൂലല്ലോ
ഇല്ലാ
ആഹ് അപ്പ പിന്നെ ബീ പ്പി പെട്ടെന്ന് അടിച്ച് കേറീട്ട്ണ്ടെങ്കി അത് വെല്യാെര് പ്രശ്നാണ് ബീ പി മറ്റുള്ളോണ്ട് ഷുഗറ്തൊന്നും പോലെയല്ലാ അയ്നെക്കായൊക്കെ ഡെയ്ഞ്ചറാണ്
ആഹ് ആഹ്
അതാ പ്രശ്നം ഷുഗറെക്കെ ആവുമ്പ പിന്നെ വെല്യ പ്രശ്ന ഇല്ലാ മുറിവ് കാര്യങ്ങളൊക്കെ വെര്ന്ന സമയത്താണെ കൂട്തലായ്ട്ടും പ്രശ്നം വെരാെള്ളു
ആഹ്
ഷുഗെറും പ്രശ്നം തന്നേണ് പിന്നെ ഓവറായ്ട്ട് വായി കഴിഞ്ഞാ പിന്നെ അത് കണ്ണിനൊക്കെ ബാധിക്കും കാഴ്ച്ചാ ഒ ക്കെ ബാധിക്കും അതെല്ലാം ന്നാലും ബീ പി എപ്പഴാണ് അടിച്ച് കേറാന്ന് നമുക്ക് പറയാം പറ്റൂലല്ലോ
ബീ പി അടിച്ച് കയറ്യാ അവിടെ കെടക്കെണ്ടി വെരും
ആഹ് അതെ അതെ സ്ട്രോക്കാെക്കായി കഴിഞ്ഞാലത് അതിലേറെ പ്രശ്നാവും പഠച്ചോൻ കാക്കെട്ടെ
ആഹ് ഉം
അതെ അത്രാെള്ളും പിന്നെ വേറെ എന്താ ഇനിയിപ്പോ വെയ്കുന്നാര്ത്തേക്കപ്പം എന്താണ്ടാ ക്കാ ചോറെന്നേണോ
ചോറ് ഇന്ന് രാവിലെ കൊറ്ച്ച് ചോറെ വെച്ച്ട്ടൊള്ളൂ വൈകിട്ട് എന്തേലും ചപ്പാത്തി എന്തേലുംണ്ടാ ക്കാന്നൊക്കെ വിചാര്ച്ച്ട്ട്
ആണോ
ഉം
ഉം ഉം വൈകുന്നേരം ചോറ് കഴിക്കാറില്ലേ
ക ചോറ് ന്ള്ളെ എന്നും കഴി ക്കാറ് തോനക്കൊരു തോന്നൽ വരുമ്പോ അപ്പൊ എന്തെങ്കിലുമ ഒക്കെ
അതെ അതെ ചില ദിവസങ്ങിൽ നമുക്ക് തന്നെ ഒരു ചടപ്പ് തോന്നുമ്പോഴ മാറ്റുന്നതാ അല്ലേ
ആഹ്
ഓക്കെ മക്കളൊക്കെ സ്കൂള് പോയോ
മക്കള് സ്കൂളി പോയി
എത്ര ആള് ണ്ട്
നാലാളുണ്ട് ഒരാളെ കല്യാണം കഴിച്ച കൊടുത്തു ആ
ആഹ് ഒരാളെ കല്യാണം കഴിഞ്ഞോ
ആഹ്
ആണോ
ഒരാളെ പ്ലസ് ടു കഴിഞ്ഞ്പ്പോ ഒരാള് പ്ലസ് ടു വിലാണ് ഒരാള് പത്തിലാണ്
ഓഹ്
അ പി കുട്ടികളൊക്കെ വല്യ കുട്ട്യാളായി
അതെ അതെ
ഇയാളെ
എന്റെ മോ എനിക്കൊരു മോനാണ് മോനെ നാ അഞ്ചാം ക്ലാസ്സില പഠിക്കുന്നെ
ഒന്നല്ലേ ഒരാളെല്ലേ ഉള്ളൂ
ആഹ അതെ അതെ ഒരാൾ അല്ലെ ഉള്ളൂ.
എന്തങ്ങനെ.
അല്ലല്ല.
ഇപ്പ എല്ലാരും അങ്ങനെയാണലാെല്ലെ ഇവിടത്തെ ഇന്റെ ഭർത്താവിന്റെ അനിയന് ആ മകനിക്ക് പതിമൂന്ന് വയസായിട്ടപ്പൊ താഴെരു കുട്ടിണ്ടായിട്ടൊ ഒരു വയസ്സാവ്ണോളളു.
ആണോ
ആഹ്
ആഹ് ചിലർക്ക്ങ്ങനെ ലേറ്റ് ആയി പോകുന്നു.
അതെ
ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പതിപ്പ ഒമ്പതാം ക്ലാസിലായിട്ടപ്പൊ ഒരു കുട്ടിണ്ടായി താഴെ.
അതെ അതെ ചിലർക്ക് അങ്ങനെയുണ്ട്. ചിലർക്ക് പെട്ടെന്ന് പെട്ടെന്നാവും.
ആഹ്
അതെ പിന്നെ രാവിലെ ചായൊക്കെ എങ്ങനെ നേരത്തെ കഴിക്കോ
ചായ നേരത്തെ കഴിക്കുക്കെ ചെയ്തായിരുന്നു ഇപ്പ വരെ സ്കൂളിലക്ക് പറഞ്ഞെയചിട് എട്ട് മണിക്ക് ഇവരെ വണ്ടി വരും അപ്പഴൊക്കു അവർക്ക് ചായിം ചോറും ഒക്കെ റെഡി ആവണ്ടെ
ആ അതെ അതെ ഫുഡ് കൊണ്ടു വണം.
ആഹ് ഫുഡ് കൊണ്ടാണം അപ്പൊ അവർ. അവരെ വിട്ടിട്ട് പറഞ്ഞയച്ചിട്ട് പിന്നെ കഴിക്കുള്ളു.
അതെ ഇപ്പൊ ഭക്ഷണ പഞ്ഞ് ലഞ്ച് കഴിക്കാനോ.
ലഞ്ച് കഴിക്കാൻ ഇനലത്തെ കൊറച്ച് കൂട്ടന്നൊക്കെ ഇരിക്ക്ണ്ട്. അട്ജസ്റ്റ് ചൊയ്യാലോ
അതെ അതെ ഒറ്റക്കാകുമ്പോ പിന്നെ പല വഴികളും ഉണ്ട്.
നമ്മള് ഒറ്റക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. വേറെ ആളുകൾ ഉണ്ടായി കഴിഞ്ഞാലാണ്ലേ
ആഹ് അത് വന്നാലല്ലേ പ്രശ്നം
അതെ അതെ വരുമ്പോഴേക്കൊക്കെ റെഡിയാക്കിയാ മതിയല്ലോ?
ആഹ്
എപ്പോഴാ തിരിച്ചെത്ത അഞ്ച് മണിയൊക്ക ആവോ?
അഞ്ച് മണി അഞ്ചരക്കൊ ആവും
ആഹ് ആ പിന്നെ കൊഴപ്പല്ല പിന്നെ അവര് പിന്നെ കഴിച്ചിട്ടല്ലേ വരുന്നത് പിന്നെ രാത്രികേക്ക് ഉള്ളത് നോക്കിയാ മതിയല്ലോ വൈകുന്നേരം എങ്ങനെ ചായക്കടിയ ഒക്കെ ഉണ്ടാക്കുവൊ
ചായ ഉണ്ടാവും കടിയൊക്കെ പോറത്ത്ന്ന് മേടിക്കും. അടുത്തന്നെ ചായക്കട ഉണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ
അവിടുന്ന് വാങ്ങിക്കും
ആഹ്
ആഹ് ആഹ്
എളുപ്പം പോയി വങ്ങിയാ മതിയല്ലോ ഉണ്ടാക്കണ്ടല്ലോ
അതെ അതെ അതെ എല്ലാർക്കും ഒന്നാമത് മടിയാണ് ഉണ്ടാക്കാ എന്ന് പറയുമ്പോ
അതോണ്ടൊക്കെ തന്നെ ഈ അസുഖങ്ങള് വരുന്നത്
ആണേ സത്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ വരുന്നത്.
ആ നമ്മള് സ്വയം ഉണ്ടാക്കി കഴിക്കാച്ചാൽ അതിലൊരു കൂട്ടം ന്നും ടള്ളാല്ലോ.
അതെ അതെ പിന്നെ അതും അല്ലാ അത് ഫ്രഷ് ആയിരിക്കും. മറ്റേത് പറഞ്ഞാല് എങ്ങനെയണെന്ന് പ്പൊ നമുക്കറിയില്ലല്ലോ ഇപ്പോ ഒരിക്കെ യൂസ് ചെയ്ത അല്ല വീണ്ടും വിണ്ടും യൂസ് ചെയ്യുമ്പോ അത് അയിലും വല്യ പ്ര കേടാണ് പിന്നെപ്പോ അവര് ഓരോന്ന് ഉണ്ടാക്കുന്നത് സോഡാ പൗഡറോക്കെ കൂടുതൽ കൂട്ടിയിട്ടായിരി
കൂട്ടിയിട്ടാണ് ആഹ്
തെ നമ്മളതൊക്കെ യൂസാക്കുന്നതിനൊരു പ ലിമിറ്റ് ഉണ്ടാവോല്ലോ നമുക്ക്
അതെ
അതാണ് ഓ അവരാകുമ്പോ കൺണ്ട്രോളോ ലി വിതൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല്ല അവർ ഇത്പ്പ എങ്ങനെയാലും കുഴപ്പല്ലല്ലോ കച്ചവടം നടക്കണം അതെ അതിന്റെ ലാഭം കിട്ടണം എന്നല്ലാതെ ബാക്കിള്ളോരെ ഹെൽത്തും കാ ര്യങ്ങളും നോക്കുന്നില്ലല്ലോ അത്പ്പ ന നമ്മള് ചെയ്യുകയാണെങ്കിലും നമ്മള് അങ്ങനെ തന്നെയാണ്
വച്ചാലും അങ്ങ ആവും നമ്മളിപ്പോ കച്ചവടം ബ ബിസിനസ്സല്ലല്ലോ
ആ അതെ അതെ ബിസിനസ്സല്ലേ നോക്കുന്നോള്ളൂ ഹെൽത്ത് നോക്കുന്നില്ലല്ലോ പിന്നെ വേറെന്ത്ണ്ട് വിശേഷങ്ങളൊക്കെയാ
വേറെന്താ ഹസ്ബൻഡ് എന്തെയ്യ്ണ്
ആഹ് അബ്രോഡ് ആണ് ആഹ് നിങ്ങടെ ഹസ്ബൻ്റോ
ആഹ് എല്ല മാറി കച്ചോടത്തിന് പോയക്കാ
ആണോ?
ഉ
എന്ത് കച്ചോടാ
സ്പാർപ്പ്
എന്താ?
സ്ക്രാപ്പ് സ്ക്രാപ്പ്
സ്ക്രാപ്പോ
ആഹ്
ആഹ് ആഹ്
കമ്പ് കമ്പനികളിന്നൊക്കെ ഇട്ത്തിട്ട് കൊടന്നിട്ടെ
അതെ തെ തെ
ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ
വീട്ടിലിപ്പോ ആരാ ള്ള്പ്പൊ
ഇവിടെ ഉമ്മ ഉപ്പൊക്കെണ്ട് പിന്നെ